കേക്കാവോ ആഹ് എന്തോണ്ട്
ഓ ചൂട് കൂടി മഴയൊന്ന് ചാറി കഴിഞ്ഞപ്പഴത്തേക്കിന് ഭയങ്കരമായ ചൂട് ഇരിക്കാൻ പറ്റുന്നില്ല
ക്കെ എണ്ടാക്കിയോ
ചപ്പാത്തിയൊണ്ടാക്കി ചപ്പാത്തി കഴിച്ച്
തീർന്നോ
ചപ്പാത്തി കഴിച്ചു തീർന്ന് കഴിച്ചിട്ടിഞ്ഞോട്ട് കേറിയതാ
എത്രെണ്ണം ഒണ്ടാക്കി
ഞാന് എത്രാല് പത്തിരുപതെണ്ണം ഉണ്ടാക്കി
ഉം ഇവിടേം ഒണ്ടാക്കുമ്പോ അത്രേ ഒണ്ടാക്കും കാരണം ചേട്ടനൊക്കെ ഒള്ളപ്പഴേ
ആഹ് പത്തിരുപതെണ്ണം ഉണ്ടാക്കിയെങ്കിലും മൂന്നാലെണ്ണം അധികം ഒണ്ട്
ഉം ഇവിടെ അധികം വരും നാലെണ്ണോ അഞ്ചെണ്ണോ ക്കെ അധികം വരും പിന്നെ രാവിലെ അവനോ കഴിക്കാറുള്ളൂ
ആഹ് ഞാൻ വിചാരിച്ച് രാവിലെ മോനു കഴിച്ചോണ്ട് പോവാം പിന്നെ അപ്പത്തിന്റെ മാവും ഇരിപ്പോണ്ട്
ആഹ്
രാവിലെ അയാൾക്ക് അത് ഉണ്ടാക്കി കൊടുത്തു വിടാം രാവിലെ അയാൾക്ക് പോണവല്ലോ
ഉം
ഒണ്ട് മാവെട്ത്ത് ഫ്രിഡ്ജി വെച്ചേക്ക്ന്ന്
ഉം പിന്നെ എന്തോ ഒണ്ട് നാളെ എന്തുവാ ഇനി പരിപാടി വീട്ടി തന്നാ അല്ലേ ജോലിയൊക്കെയായിരിക്കും
ഓഹ് വീട്ടി ജോലിയല്ലിയോ പിള്ളാര് പോട്ടെ ഓ നാളെ കല്യാണവല്ലേ ഇരുപത്തിനാലാന്തി ഒര് പാല് കാച്ചുണ്ട് കല്യാണത്തിനും പാല് കാച്ചിനും ഒന്നും ഒരു കൊറവൂല്ല കഴിഞ്ഞ ദിവസോം ഒണ്ടാര്ന്നു
ആഹ് ഇന്നൊര് കല്യാണവൊണ്ടാര്ന്നു പോയില്ല ഉം പോയില്ല
എല്ലാത്തിനും പോ കാ പൈസാ വേണ്ടായോ
ഉം പൈസാ ഇല്ലാതെങ്ങനെ
ആഹ് ദിവസവും ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നൊര് കല്യാണം
ഇന്നിപ്പ ഒരെണ്ണം കൊണ്ടിട്ടിട്ട് പോയി അത് മൈനാഗപ്പള്ളീലോ എവിടാന്ന് പോലും എനിക്ക
ഉം അറിയുന്നവരല്ലിയോ?
അറിയുന്നതാ പക്ഷെ അറിയത്തില്ല എവിടെയാന്ന്
ഉം വഴിയറിയത്തില്ലല്ലിയോ
വഴിയറിയത്തില്ല
ഉം എല്ലാത്തിനും ഒക്കെ പോണോന്നെന്തുവാ എല്ലാം കൈ നെറച്ച് കാശ് വെക്കാങ്കി വന്നിട്ടുള്ളയാന്നോ
ആഹ് പരിചയം നല്ല പരിചയൊള്ളയാട്ടോ ആള്ടെ വീടെനിക്കറിയത്തില്ല പക്ഷെ
ഉം പിന്നെ
പിന്നെ അത്താഴവൂണ് മോള് കഴിച്ച് ഞാനിവിടിരിക്ക്ന്ന്
മീൻ കിട്ടിയാര്ന്നോ?
മീനിന്നലെ കായല് മീൻ കി
ആഹ് കായല് മീന്
അത് പിന്നെ കറി വെച്ചതൊണ്ടാര്ന്നു വറുത്തതും ഒണ്ടാര്ന്ന് തീർന്നത്
ആഹ്
മോള് പിന്നെ മൊട്ടയുണ്ടാര്ന്ന് അതെട്ത്ത് ആഹ് ബ്രെഡുവായിട്ട് ഇതാക്കി കൊട്ക്കാൻ പ പൊരിച്ച് കൊട്ക്കാൻ ഞാൻ പർഞ്ഞ് സംസാരിച്ചിട്ട് കൊട്ക്കാ ഞാനെ
മൊട്ട ബ്രെഡ് മൊട്ടക്കാത്ത് മുക്കി പൊരിച്ച് കൊട്ക്കോ?
ആഹ് മുക്കാനായിട്ട്ള്ള മൊട്ടയൊന്നുല്ല ഒന്നോ രണ്ടോ മുട്ടയുണ്ട് അതാ ജസ്റ്റൊന്ന് സ്പ്രെഡെയ്തിട്ട്
അന്നേരം ചേച്ചോയ്ക്കട്ടെ ഇ എ അല്ലെങ്കി ശകലം വെള്ളോം കൂടി ഒഴിച്ചാ മതി
ആഹ് വെള്ളോ പാലോ പാലൊയിച്ചാലും ന
പാലോ വെള്ളൊഴിച്ചാല് അയ്നാത്ത് മുക്കി കൊട്ക്കാല്ലോ
ആഹ് അന്നേരം ആഹ് ഫ്രൈയാക്കി പല് വെള്ളൊഴി ച്ചാ ഒര് ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ
ഉം
ആഹ് പിന്നെന്നലെ ഇങ്ങനെ ആഹ് ഞാൻ ന്നാ ആഹ് നെരത്തെ വിചാരിച്ച് ചോറ് ഉണ്ടെങ്കില് ചൊ ചോറ് കഴിക്കാൻ വയ്യ ട്ടോ നമ്മള് ചോറ് കഴിക്കുന്ന് അത്ര നല്ലല്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ച്ന്നാ എന്തെങ്കിലൊര് കറി ഉണ്ടാക്കാം കറി ഉണ്ടാക്കീ ട്ട് ബ്രെഡിൻ്റൂടെ കഴിക്ക എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു ഇത് ചെയ്യണ്ടായോ മെനക്കെട്ട്
അതാ എനിക്കും മടിയാ പിന്നെന്ന് ഇന്ന് ചോറില്ലാഞ്ഞത് കൊണ്ടല്ലോ ഞാന് ചപ്പാത്തി
ആഹ്, ചപ്പാത്തി ഞാനിന്നുരാവിലെ യുണ്ടാ രാവിലെ ചില ദിവസങ്ങളിലൊക്കെയുണ്ടാക്കും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരയിഷ്ട അതുകൊണ്ടു ഞാനതുണ്ടാക്കി, ആഹ് ഉണ്ടാക്കിയാലും ഒരു നാലെണ്ണം അഞ്ചെണ്ണമൊക്കെയുണ്ടാ പറ്റത്തില്ലലോ
മ്മടെ പുള്ളേരപോ
ഹലോ ആഹ് അന്നേരം ഞാനും വിചാ മോനൊക്കെയുണ്ടാ അന്നേരം പിന്നെ സമയള്ളപ്പോ ഞാൻ ഉണ്ടാ
ആഹ്, കേൾക്കുന്നു പറഞ്ഞോ
അല്ലെങ്കി പിന്നെ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ദോശ, ഇഡ്ഡലിയൊക്കെ യെല്ലാ മോനുപലഹാരവാ ഇഷ്ടം, ഈ കാപ്പി ഇങ്ങനെയൊക്കെഇള്ളേ
ഉം ഉം
ചോറിനേക്കാളും
എവിടെ മറ്റെ മൂന്നു നേരം ചോറായിക്കഴിഞ്ഞാ ഇവിടെയങ്‌ തിരിയും
ആഹ് ഇവിടെയുങ്ങനെ ന്നാ, ആഹ്‌, ഇവിടെയങ്ങനെ എന്നോടുപറയാ തിന്നരു തെപ്പളും ചോറ്
ഉം ചല ദിവസങ്ങളി ചിലപ്പോഴേ കാപ്പി. ഇപ്പൊ രണ്ടു ദിവസമടുപ്പിച്ചു പുട്ടാണെങ്കിൽ ഇയാളങ്ങു പറയും ആഹ് ഇനിക്കി ഇതെന്നും പുട്ടാണോ ദോശയുണ്ടാക്കുകയാണെങ്കിൽ പറയും, എന്നു മിതേയുള്ളോന്ന് ചോയിക്കും. അതോണ്ട് പിന്നെ ആഹ്, നമ്മള് ഒരു ദിവസം ദോശയാണെങ്കിൽ ഒരു ദിവസം പുട്ട് പിന്നെ
അത് മാറ്റി മാറ്റി ഇതിപ്പോ നമ്മളിപ്പംമാവൊക്കെയരച്ചുവെക്കുമ്പംരണ്ടുമൂന്നു ദിവസ സത്തേക്കു കാണുല്ലോ ഇവിടെയെല്ലാവരുമങ്ങനെ ദോശയൊന്നും തിന്നാത്തകൊണ്ട് ഇഡ്ഡലിയൊന്നും തിന്നാത്ത കൊണ്ട് അവന് ഉണ്ടാക്കും കൊറച്ചുണ്ടാക്കു അതുപിന്നെ വൈകിട്ടുവരെ ചെലപ്പോ ഈ അവനുതിന്നാനുള്ളതു കാണും പിന്നെ പിറ്റേ ത്തേക്കു മാവൊക്കെ കാണുല്ലോ അന്നേരം പിറ്റേന്നു നമ്മളതെടുത്തു വച്ച് ദോശയായിരിക്കു മുണ്ടാക്കുന്നത് അന്നേരം ചോദിക്കും ഇന്നലേയും ദോശ ദോശയായിരുന്നല്ലോ ഇന്നും ദോശയാണല്ലോന്നു പറയും പിന്നെ പിന്നെ ചെയ്ജ ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ച് ചെലപ്പോ ഇഡ്ഡലിയൊക്കെയുണ്ടാക്കും ഇഡ്ഡലിയുണ്ടാക്കിയാലും അവർ ഇഡ്ഡലിയും ദോശയും തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ലലൊ ആ അപ്പൊ അതുകൊണ്ടാണ് പറയണേ അന്നേരം ഇടിയപ്പോ ഉണ്ടാക്കുവായിരുന്നു അത്അതിന്റെ അച്ഛങ്ങുചീത്തയായി ഇനിയതുശരിയാ ക്കണം ശരിയാക്കിയോന്നറിയത്തില്ല അമ്മ ശരിയാക്കിയോന്നറിയത്തില്ല ആരെങ്കിലും കൈയ്യിൽ കൊടുത്തിട്ടെ ആഹ് അന്നേരം അത് ഇടിയപ്പ അത് ഉണ്ടാക്കുവായിരുന്നു മാലായായിരുന്നോ ഏത് മാലയ
ഇന്നലെയും മിനിഞ്ഞാന്നും പുട്ടായിരുന്നു
ആഹ്
അപ്പൊ ഇയാൾക്കു പുട്ട് രണ്ടു സമടുപ്പിച്ചു പുട്ടായാൽ അയാൾക്കു ദേഷ്യ അതുകൊണ്ട് ഞാനിന്ന് അപ്പമുണ്ടാക്കി രാവിലെ അപ്പവുംഗ്രീൻ ബീൻസ് കറിയുമുണ്ടാക്കി പുട്ടെന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മടെ എല്ലാം റോസരിയുണ്ടല്ലേ റോസരി പൊടി പൊടിച്ചായിരുന്നു അത് ചോറുവെച്ചാലാർക്കും വേണ്ട ആഹ് നല്ലയ പക്ഷെയിടിയപ്പം ഉണ്ടാക്കുമ്പോളുണ്ടല്ലോ നമ്മളാ സേവനാഴിവെച്ച് ഞെക്കുമ്പോ കാണാ ഈ തരി തരിയായിട്ട് ഇച്ചിരി ഇച്ചിരീചവീഴും പൊട്ടി വീഴുമെനിക്കതത്ര
അതിനൊരു കാര്യം ചെയ്യണം ഈമാവി ഇതിന്റെ കൂടെ ത തന്നെ അരിപ്പൊടി ഒട്ടലുള്ള പൊടിയുണ്ടല്ലോ പച്ച പച്ചയരിപ്പൊടി രണ്ടൂടെ മിക്സ് ചെയ്തെടുക്കണം അന്നേരം അത് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ അത് വെച്ചിട് മറ്റ അത് എനിക്കറിയാം പണ്ട് പൊടിച്ചിട്ടുണ്ട് നമ്മള് അത് മറ്റേ ആ അരിയുടെ ഒന്നും ഒരു ഗുണം കിട്ട ട്ട ത്തില്ല
ആഹ്
ഒരു രുചി കിട്ടത്തില്ല എന്ത് ഉണ്ടാക്കിയാലും ഒരു നല്ല
ആത് വേറെ ആഹ് ഒര് തവിട് തവിട് തിന്നുന്ന പോലെ സത്യം പറഞ്ഞാൽ
ഒരുമാതിരി ഒരു രുചി ഇട്ടത്തില്ല മറ്റേത് കുഞ്ചപ്പുട്ടപൊടിന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിന് നല്ല ടേസ്റ്റിന്നാ പറയുന്നേ ഇപ്പ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല പായ ആതും പണ്ട് എനിക്ക് തരലി അപ്പം എപ്പോക്കെ ആഹ് ഞാൻ പ്രെഗ്നന്റ് ആയിന്നപ്പോ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അന്നേരം അതോ ക്കെ നല്ല ടേസ്റ്റാടി തിന്നാന് പക്ഷെ പക്ഷേ അത് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല
അയ ഇവിടെ സപ്ലൈക്കൊലൊക്കെ കിട്ടുയിരിക്കു വെല്ലൊ
ഇതിന്റെ എടയ്ക്ക് ഞാന് ഇപ്പൊ കുറെേ നാള് മുന്നേ ഞാൻ തിരളേപ്പം ഉണ്ടാക്കാം ഉണ്ടാക്ക ക്കി കേട്ടൊ ഉണ്ടാക്കാനായിട്ട് എല തപ്പി ഇവിടെ എല്ലാം നടന്നിട്ട് എല കിട്ട ട്ട നില്ല നമ്മുടെ വീട്ടിലില്ല പണ്ട് നമ്മടെ വീട്ടിലുണ്ടായിരുന്നു കുടുംബത്തുണ്ടായിരുന്നു ഇപ്പ തപ്പി നടന്നിട്ട് ആഹ് അതെ അത് കിട്ടാനില്ല കേട്ടാ ഇവടെ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ വസ്തു കടപ്പണ്ട് അതിന്റെ സൈഡില് ഒരണം പി പ്പുണ്ടായിരുന്നു അതിനകത്ത്ന്ന് അഞ്ചാറ് എലയൊ കിട്ടി ആ എലയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന അപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു ചെറിയ പ്ലാവ് വളന്ന് വന്ന് നല്ലപോലെ തഴച്ച് വളന്ന് വന്നപ്പം അതങ്ങ് മുറിച്ച് കളഞ് കേട്ടോ ആഹ് മുറി പക്ഷേ അയിന്റെ മണ്ട മുറിച്ച് കളഞ്ഞിട്ട്പ്പ ഞാന അത് അങ്ങനെ നിർത്തിട്ട് പ്പ ഇരുന്ന് കളഞ്ഞില്ല നിക്കട്ടെ ചെടിയൊക്കെ ഒന്ന് അയ്നകത്ത് തൂക്കിയൊക്കെ അങ്ങനെ ഇട്ടിരുന്നേ അത് അപ്പൊ അയ്നകത്ത് ഏഹ് വീണ്ടും അതിന്റെ ഒരു സൈഡ് അങ്ങോ കിളിച്ച് വന്ന് അപ്പ അയ്നകത്ത് കൊറെ എല പ്ലാവിന്റെ ഇല പ്രവ്ലാല്ല ഞാൻ എന്തയ്തു അതീന്ന് കൊറെ എല പ്ലാവിലക്ക് ഭയങ്കര ഗുണങ്ങളാ ആഹ് തോരൻ വെച്ചോക്കെ തിന്നുന്ന ആൾക്കാരുണ്ട്
അത് ശെരി അതിനകത്ത് തെരളി ഇണ്ടാക്കിയോ
അതിനകത്ത് ഞാൻ ബാക്കി എടുത്ത് വെച്ച് ബാഗിനകത്ത്ണ്ട് ആഹ് അന്നേരം ആഹ് അത് എടുത്ത് വെച്ച് ഒണ്ടാക്കി ഇണ്ടാക്കിയപ്പോ നല്ലയായിര്ന്ന് അതില്ല കൊമ്മള് കു ത്തുന്ന പോലെ കുത്തുവല്ലേ തെരള് ആഹ് അങ്ങനെ ഉണ്ടാക്കിട്ട്
മറ്റേതിന്റെ കൂടെ കിട്ടാ അന്നേരം പിന്നെ വല്ല്യേ വ്യത്യാസം ഒന്നും തോന്നില്ല
തോന്നി
ഒരുതേ ഒള്ളൂ പിന്നെ ഒന്നിച്ചൊക്കെ ആയോണ്ട് ചെറിയൊരു മണം അങ്ങോട്ട് കിട്ടി പക്ഷെ നല്ലേ നല്ലേയായിരുന്നു
ഞങ്ങടെ ഇവടെ അപ്പറും ഇപ്പോറൊക്കെ ആഹ് ഇഷ്ടം പോലെ പോവ്ണ്ട്
ആഹ് നീ ഇനി ഇതുവഴി
ആഹ് ഇവടെ ആണെങ്കി കടക്കാരുണ്ടല്ലേ ബേക്കറിക്കാരാന്ന് തോന്നുന്നു ഒരു പെണ്ണ് വന്നെങ്കി മിക്കവാറും വന്ന് വീച്ചിക്കൊണ്ട് പോവായിരുന്നു അങ്ങനെ ഇലയല്ലാം അങ്ങ് തീർന്നായിരുന്നു ആ പെണ്ണും വരും അയ്ന്റെ ഭർത്താവും കൂടെ വരും വന്നിട്ട് ഈ ഇല മൊത്തം പിച്ചിക്കൊണ്ട് പോകും
ഇവടെ വൈണെല ഉണ്ട് തോന്നുന്നു അപ്പുറത്ത് കുഞ്ഞമേട അങ്ങങ്ങാണ്ട് ഉണ്ടന്ന് തോന്നു
ഉം ഇപ്പൊ വേണ്ട ഇവിടെക്കെ അയ്ന്റെ പണ്ട് പണ്ടക്കെ കൂ താഴെയൊന്നും ഇല്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യാന്നെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു തെരളി ഉണ്ടാക്കിയാ
നീ എ എങ്ങനെ തെരളി ഉണ്ടാക്കുന്നെ?
ഞാൻ തെരളി ഉണ്ടാക്കിയത് ശർക്കര പാനിയാക്കിയാ ഉണ്ടാക്കിയെ ഗോതമ്പ ആട്ടാപ്പൊടി കണ്ടല്ലോ ഗോതമ്പ് പൊടിക്കകത്ത് ശർക്കര പാനിയാക്കി ഒഴിച്ച് തേങ്ങ കൊത്ത് വറത്ത് കോർച്ച് ജീ രകോം ഇട്ട്, ഏലക്കായും പൊടിച്ചിട്ട് പഴവും കൂടട്ട് ഞ്ഞെവിടി ഈ വയണെലെക്കകത്ത് കുമ്പളും അത് പോലെ വയണെയില തെരളിക്ക് പട്ടകമാക്കുവല്ലോ ഉം അങ്ങനെ കുത്തി അതിനകത്ത് തെരളി ഉണ്ടാക്കി നല്ലതായിരുന്നു.
ഞാനും ശർക്കര പാനിയാക്കും കാര്യം ശർക്കര ഇല്ല് കല്ല് പോലെ ഇരിക്ക്യോല്ല്യോ ആഹ് പിന്നെ അത് നമ്മള് അതെടുത്ത് അരിഞ്ഞെടുത്താലും അയ്നകത്ത് അഴുക്ക് കാണും അയിന് ഞാൻ ഇതിന്റെ എടക്ക് ഒരെണ്ണം ഉണ്ടായിരുന്ന ഇതിനകത്ത് ശർ ർക്കര പാനിയാക്കികൊണ്ടിരുന്നപ്പോ അതിനകത്തൊരു ആ വയറിന്റെ ചെറിയൊരു കഷണം. ഇന്നട്ട് പിന്നെ അത് കണ്ടിച്ചു നോക്കിപ്പോ അതിനകത്ത് കമ്പിയുണ്ട് അന്റെ ചെ തുരുമ്പി അപ്പൊ അതൊണ്ട് അതിനകത്ത് എന്തൊക്കെ അഴുക്കുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആ നമ്മളെ എപ്പഴും പാനിയാക്ക കല്ലും കട്ടയൊക്കെ കാണും.
കല്ലും കട്ടയൊക്കെ കാണും നമ്മള് ഈ പാനിയക്കിയതിനകത്ത് അരിച്ചൊഴിക്കുമ്പഴേ ഈ കട്ട അടുക്കി കാണാൻ വെള്ള
മേഡ്
ആഹ് പാറപ്പൊടി കാണും.
പിന്നെ തേങ്ങ ചേർക്കും തേങ്ങാ തിരുമ്മി ചേ
തേങ്ങാട കാര്യം ഞാൻ മറന്നു പോയതാ
ആ തേങ്ങായും നെയ്യും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാത് നല്ല ഗുണമുള്ള സാനങ്ങളല്ലേ എല്ലാം കുഞ്ഞുങ്ങള് ക്കെ വൈറ്റി ചെല്ലുമ്പോ നല്ലയാകും ഇവര് കേറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ തിന്നേയും ചെയ്യും.
ആന്ന് അത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി അത് പെട്ടെന്ന് ചെലവായി. പക്ഷെ ഞാൻ നെയ്യ് ചേർത്തില്ലട്ടോ. ബാക്കിയുള്ളതെല്ലാം നെയ്യ് ഇല്ലായിരുന്നു ബാക്കിയുള്ളതെല്ലാം ചേർത്ത ഉണ്ടാക്കി. പക്ഷെ നല്ലതായിരുന്നു പെട്ടെന്ന് ചെലവാകുകയും ചെയ്തു. ഈ
എനിക്ക് പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് വെക്കണന്ന് രണ്ടൂന്ന് ദിവസം കൊണ്ട് വിചാരിക്കും വയന ഇല ഇല്ലാത്ത കൊണ്ടുള്ള വിഷമം.
അയ്യോ അടുത്തങ്ങാനു മായിരുന്നങ്കിൽ ഇച്ചി വയനലൊക്കെ പിച്ചി കൊണ്ട് തരായിരുന്നു.
എന്തായാലും നാളെ ഞാന് ഇച്ചിരി അരി എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഇട്ടിട്ട്ണ്ട. അരിപ്പൊടി ഇല്ല എനിക്ക് ഗോതമ്പ പൊടിയുടെ ഇഷ്ടല്ല അരിപ്പൊടിയുടെ ഇഷ്ടം.
ആന്നോ പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച്ച ഗോതമ്പു പൊടിടെ ആയിരുന്നു എടുത്തത്.
അഹ് ഗോതമ്പപൊടി ഉണ്ടാക്കുമ്പോ കൊറച്ച് കട്ടിയല്ലിയോ അരി അരിപ്പൊടിയുടെ ആവുമ്പോ അത്രയും കട്ടി വരു
കട്ടി വരത്തില്ല പക്ഷെ അന്നെങ്കി പാനി ആ ഒഴിച്ചത് കൊണ്ടാണോ എന്തന്നറിഞ്ഞില്ല നല്ലപോലെ മുറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ചെലതില് പശ പോലെ ഇരിക്കത്തില്ല നമ്മളീ റബ്ബർ പോലും മുറിക്കാൻ പറ്റാതെ ചിലതിരിക്കത്തില്ല അങ്ങനെല്ല ഇത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് മുറിഞ്ഞു വരുന്നുണ്ടായിരുന്നു ഈ ശർ
ആഹ് അയ്‌ന് ഇത് നല്ലേ അതും നല്ല പക്ഷെ അതിനേക്കാളും അതിനേക്കാളും കുറ